ഹലോ ലോ
ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
ഹലോ
ഹലോ ആ പർ ആ കേക്ക്ണ് ണ്ട് കേക്ക്ണ് ണ്ട് ആ ഉണ്ട് ഉണ്ട് ണ്ട് സുഖായിട്ട് രിക്ക്ണ് ആ അതെ തെ അതേ എന്താ
പറഞ്ഞോളൂ ഹലോ
ഹലോ ആം
പറയൂ
ഒര് റ്റു ഒര് റ്റൂ ണ് പോണേ കുറിച്ച് പറയാനാ വിളിച്ചത്
ഓ ആണോ എവിടെക്കാ പോണേ
സ്ഥലം വാകമൺ
എവിടെ
വാഗമൺ
അ ഓ ശെരി എങ്ങനെ ഫാമിലി ട്രിപ്പാണോ
ആ ഫാമിലി ട്രിപ്പാണ് ആ
ത്രാള്ണ്ട്
യാള് കൂടുന്നുണ്ടോ ചോയ്ക്കാൻ മേണ്ടിയ വിളിച്ചത്
അയ്യോ ഞാനോ ഓ ഹോ ഹോയ് ഞാനില്ലാട്ടോ
ആ ആ നല്ല സ്ഥലമാണ്
ആ ആ
ഒരുവട്ടം പോയിട്ടുണ്ട് അങ്ങ് വല്ല്യ കൊഴപ്പമില്ലാത്ത സ്ഥലമാണ്
ആ ആ ആ നിങ്ങളെങ്ങനെ ഫാമിലി ആയിട്ടാണോ പോയെ
ആ ഫാമിലി യായിട്ട ആ ഫാമിലിയായിട്ട പോയെ ഇപ്പ അല്ലാതെ റ്റൂറിന് പോവ്ണ വാങ്ങാ ചോയിച്ചതാ വരുന്നോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ
ഓ ഓ ഓ ഓ ഞാനില്ല ഞാന് ഇൻക്ക് ചെറിയ മോ മക്കളൊക്കെ ഇള്ളോ ണ്ടെ ഇപ്പൊ അയിന് ലോങ്ങ് ട്രിപ്പ് ഒന്നും ഇപ്പൊ ഞങ്ങള് പോവലില്ല
ആ
ആ അഹ് ശരി ഇങ്ങട്ട് എത്ര പേര്
പത്ത് പതിനഞ്ച് പേര്ണ്ട് പത്ത് പതിനഞ്ച് പേര്ണ്ട് ആ
ഇതാ ശരി ഉം ഉം ഇങ്ങട്ട് എങ്ങനെ പിന്നെ ഔടെ സ്റ്റേ ചെയ്യ്ണ് ണ്ടോ അത് എങ്ങനെ വൺ എങ്ങനെണ് വൺ ഡേ ട്രിപ്പ് എത്ര ദിവസത്തെ ട്രിപ്പാണ് വിചാര്ച്ച്ക്ക്‌ണേ
ഒരൂസം പോയി തിരിച്ച് വരാൻ പറ്റുന്നത് പോലെയൊള്ളു
ഓ അങ്ങനെയൊള്ളുലെ ആ ആ ആ അത് ശരി ആ ഇന്നാ ഇങ്ങള് എൻജോയായിട്ട് പോയി പോരി ആ എങ്ങനെ ഇഷ്ടാണോ ഇങ്ങനെ യാത്ര ചെയ്യ്ണേ ഇഷ്
യാത്ര ചെയ്യ്ണ ഇഷ്ടാ യാത്ര ചെയ്യുന്നത് ഞാനിങ്ങനെ യാത്ര ചെയ്ത്തൊണ്ടേയിരിക്കും അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടള്ള
ആണ്ല്ലേ ആ ഇൻ ഇൻക്കു അതെ യാ യാത്രയാണ് ഇഷ്ടം പ്രത്യേകിച്ച് നൈറ്റ്‌ യാത്ര ഭയങ്കര ഇഷ്ട്ടാണ്. വെറുതെ ഒന്ന് പോയാ മതി. ഇങ്ങനെ റോഡ് കൂടെ ഒന്ന് റെയ്ഡ് ചെയ്താൽ മതി നൈറ്റ്‌ല്
ഉം ഉം നൈറ്റ് പോവുന്നേ ഇഷ് നൈറ്റ് പോവുന്നേ ഇഷ്ടാ
ആ ആ ആ ഇവിടെ ഞാനും പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയിട്ട്ണ്ട് അത് ഞാൻ പഠിക്കുന്ന സമയത്താണ്. ആ കോളേജിലൊക്കെ പോവുമ്പം ഞാനും ഫ്രണ്ട്സുംമായിട്ട് വൺ ഡേ വൺ ഡേ ആയിട്ട്ട്ട് പോയത് സ്റ്റേ ചെയ്തായിട്ടുള്ള ടൂർ ഇതുവരെ പോയിട്ടില്ല ഫ്രെണ്ട്സായിട്ട് പോയി ട്ടിണ്ട് ഫാമിലി ട്രിപ്പ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് അല്ലാതെ ഞമ്മൾ ഫ്രണ്ട്സ് ഒക്കെയായി പോവുമ്പോൾ ഞങ്ങള് ഇപ്പം ജസ്റ്റ് ബീച്ച് അങ്ങനെക്ക പിന്നെ അതേമതിരി നല്ല അന്തരീക്ഷമായിട്ടുള്ള സംഭവം കാറ്റ് കുന്ന് മല അങ്ങനെയൊക്കെ ഉണ്ടാവോല്ലോ
അതാണ് ആ ഈ വാഗമൺ ഒക്കെ പോകുന്ന സ്ഥലത്ത് വേറെ ഒരു രീതിയാണല്ലോ വഴി തന്നെ ആണ് എയർ പിന്നെ ആണ് ഒരു വേറെയൊരുത്ത ഇ പോന്നത്തെ അതോണ്ട്ആണ് ഏറ്റവും കൂടുതൽ ഇ എങ്ങനെ യാത്ര ചെയ്യണേ ഞാനിങ്ങനെ ഉറങ്ങ് ഉറങ്ങുന്ന പരിപാടിയല്ലേ ഉറങ്ങാതെ ഇല്ല പോകുന്ന സമയത്തെ മൊത്തം കാഴ് ച്ചകൾ മൊത്തം കണ്ട് ഇങ്ങനെ പോത്തോളു
ഓ അത് ശരി ഉം അവിടെയ എങ്ങനെയാ മഞ്ഞുതുടിനിക്കുന്ന സ്ഥല അങ്ങനെ
അന്ന് അന്ന് ആ വല്യക്കുഴപ്പം ഇല്ല ചെറിയ മൂഡ്യാലോകെ ക്കുണ്ട്
ആ മൂടൽമഞ്ഞ്
ഞങ്ങള് ആ സമയത്ത് അല്ല പോയത് മഞ്ഞ് ഒള്ള സമയത്ത് അല്ല പോയെ അതുകൊണ്ട് അതിനെപ്പറ്റി വല്യ ഇതല്ല അങ്ങനെ ഒള്ള സ്ഥലങ്ങളിൽ ഏറ്റവുംകൂടുതൽ മഞ്ഞ് അ
ആ അതെ ചോദിക്കണേ അത് അങ്ങനെ ഒരു മൂടൽഒക്കെ ആയിട്ട് വർ ണെ ആ ആ അങ്ങനത്തെ പ്രദേശങ്ങൾ ആണ് നല്ല അവിടെ അതിപ്പോൾ ഓരോ കാലാവസ്ഥാ ഉം കാലാവസ്ഥ അനുസരിച്ചു മാറ്റംവരും അ മ് അല്ല ഇതിപ്പോൾ
അയാള് വണ്ടി വിളിച്ച്പോകുന്നു വിചാരിച്ച്
ആ ആ ഇതിപ്പോൾ നിങ്ങളെങ്ങനെ വലിയ ടൂറിസ്റ്റ് ബസ് അങ്ങനെക്ക് അരുന്നോ ട്രാവലർ ഉദ്ദേശിച്ച് ഓ ഓ ഓ ഓ അത് ശരിയ ഇങ്ങോട്ട് ഇനി ഫൂഡ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടോ വോ ഫൂഡ്
ഫുഡ്‌ എപ്പോഴും ഫുഡ്‌ എപ്പോഴും കാണുന്നതാ കൊണ്ടുപോകുന്ന പതിവ് അല്ലാതെ ഫുഡ്‌ ഫുഡ്‌ വാങ്ങിക്കു അയി
ഇല്ലാ ല്ലേ ആ ആ ആ അപ്പൊ ഉച്ചക്ക് ല്ലതും രാവിലേക്ക്ല്ലതും പിന്നെ രാത്രികക്ക് അപ്പോത്തിന് വീട്
രാത്രി പിന്നെ എല്ലാം വഴിന്ന് വാങ്ങിച്ച് കഴിക്കും അല്ലാതെ അങ്ങനെ ഒത്തിരി അങ്ങ് കഴിക്കു കഴിക്കത്തില്ല ചെറുതായിട്ട് ള്ളതൊക്കെ ഉം
ഐ ശെരി ആ ആ ഞങ്ങളും ഇതേമാതിരി ഫാമിലി ട്രി ഇപ്പൊ പോയിനെ സമയത്ത് ഞങ്ങൾ ഫുഡ്‌ ഉണ്ടാക്കി കൊണ്ടോയക്കേനി ട്ടോ ഏ രാത് രാവിലത്തേക്ക് ഉള്ളതും പിന്നെ എന്താ ഇങ്ങൾ കൊണ്ടോവാ ബിരിയാണി ഒക്കെ കൊണ്ടോവാ ഉച്ചക്കക്ക്
അല്ല അല്ലാതെ ടൂർ അങ്ങനെ വെൽതായിട്ടുല്ല ചെറിയ തോതിലുള്ള ഒക്കെ ഒരു ഫാമിലി ഇല്ലേ അപ്പൊ ഫാമിലി അവർ അവരുടെ ഫുഡ്‌ കൊണ്ടുവന്നോളും
ഓ ഓ അങ് അങ് അങ്ങനെ അങ്ങനെ അങ്ങനെണ് ലെ ആ അ ആ അങ്ങനെ പ്രശ്നം അവനവൻ വേണ്ട ഫുഡ്‌ അവനവൻ കര്താല്ലേ ആ ആ ഞങ്ങൾ പിന്നെ ആ ഞങ്ങൾത് പിന്നെ എല്ലാരും കൂടെ ഒരു ഒരാളെ ഏറ്റടത്തിന് ക്കിനി ഫുഡ്‌ ഉം ന്നാ ഓര് വെറ്റ് വെച്ച് ഇണ്ട് വെച് വേറെല്ലോൽ പുറത്തിന്ന് ആൾക്കാര് വെക്കൊല്ലോ
ആ
ആ അങ്ങനെനി ഞങ്ങൾത് ആക്കിട്ട് ഇണ്ടായിനിഅപ്പൊ ഞാൻ ഓര് വെച്ചാണ്ട് ചെമ്പിലാക്കിക്കാൻണ്ട് ബസ്ൽ കയറ്റിട്ട് ഞങ്ങൾ പോയിനെ സമയത്ത്
ഉം
ഇനിപ്പോ ഞാൻ അതേമാതിരി രാവിലെ ത്ത കടി ഒക്കെ ഞങ്ങൾ പോർത്ത്ത്ത് ഞ്ഞം അമ്മക്ക്‌പ്പോ രാവിലെ തന്നെ ഇതൊന്നുക്കുപ്പാടെ ആക്കിക്കാണ്ട് രാത് രാത്രിയിൽ ഇതൊക്കപ്പാടെ ആക്കിക്കാണ്ട് കിടന്ന് ഉറങ്ങുമ്പോത്തിന് ഒരുപാട് ടൈം ആവൊല്ലോ അപ്പൊ പിന്നെ അവനവന് വേണ്ടിട്ടുള്ള ഭക്ഷണം ആവുമ്പോ അത്ര ടൈം ആവുല ഇത് മൊത്തത്തിൽ ഇള്ളതാവുമ്പോ നമുക്ക് നല്ല ടൈം വരുമല്ലോ അപ്പൊ പിന്നെ ഏ
പിൽ പിള്ളാർക്ക് പിള്ളാർക്കൊക്കെയാണേങ്കിൽ ഈ വെക്കേഷന് ഇപ്പൊ വെക്കേഷൻ കഴിയാറാ ആയില്ലയോ അപ്പൊ അതിന് മുൻപ് ഒന്ന് പോയിട്ട് വരാന്ന് വിജാരി ച്ചവെക് അതോണ്ടാണ് എ തൊടങ്ങിത പോവാന്ന് വിജാരിച്ചത്
ആ ആ ആ
സ്കൂളു തൊറക്കുന്നതിന് മുമ്പ് പോയിക്കഴിഞ്ഞാൽ സ്കൂള് കഴിഞ്ഞാ സ്കൂള് തൊറന്നാ പിന്നെ പോകുമ്പോ എങ്ങും നമ്മക്ക് പോകാൻ പറ്റത്തി
ആ അത്ശരിയാ അത്‌ശരിയാ ഉം
ഒ ഉണ്ട് വെക്കേഷന് നല്ല സൂ നല്ല സ്ഥലങ്ങളില് മിക്കയൊള്ളാ സ്ഥലങ്ങളെല്ലാം പോയി കാണാറൊണ്ട് പിള്ളേരെകൊണ്ടേ ആ വണ്ടർലാ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി ഏ പിള്ളാർക്ക് പിള്ളാർക്ക് ഇഷ്ടമൊള്ളത് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കളിക്കാനാ ക്കെയാ പക്ഷേ നമു
ആ ഇങ്ങനത്തെ കാഴ്ചയാ ആ ആ ആ ആ അപ്പോ ങ്ങ് നിന്നോളിങ്ങനെ അതെ ഇപ്പോ അപ്പം പോകുമ്പോ ഇങ്ങനെ ഓരോരുത്തര് എ ഇത്ര ഫണ്ട് കാര്യങ്ങളൊക്കെ വെരും
ഫണ്ട് മ്മ വ നമ്മള് അങ്ങനെ ത്തി ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടില്ല എത്രയാന്ന് അങ്ങനെയൊള്ള കാര്യങ്ങളൊന്നും ചോദിച്ച് ആൾക്കാര് അനുസരിച്ച് ച്ചില്ലെ നമ്മള് അത് തീരുമാനിക്കുന്നത് ആൾ ക്കാര് ഒത്തിരി ഉണ്ടെങ്കി നമുക്ക് അതനുസരിച്ച് വരും
മക്കളൊക്കെ ആവുമ്പോ ചെറിയ മക്കളൊക്കെ ആവുമ്പോ ഓൽ ക്കെ പകുതി ക്കുല്ലേ എടുക്ക അതോൽക്കും മൊത്തായിട്ട് എടുക്കുവോ വെല്ല്യ ആൾക്കാരെ ഇതു ഫണ്ടും ആ
ആ ആഹ് എല്ലായിടത്തും അങ്ങനെയല്ല നമ്മള് ഏത് സ്ഥലത്ത് കേറാൻ കാണാൻ പോയാലും കുട്ടികൾക്ക് വേറെ ഒരു രീതിയിൽ ഉള്ളതും അല്ലാതെ അങ്ങനെയല്ലേ വരുന്നത് അപ്പോ അനുസരിച്ചല്ലേ നമുക്ക് എടുത്താൽ മതിയല്ലോ ഉം ചെലയിടത്ത് കുട്ടികൾക്ക് ചെലപ്പോ വാങ്ങി ക്കാറില്ല
ആ ആ ആ
ഒണ്ടല്ലോ പക്ഷേ നല്ല സ്ഥലമാട്ടോ കാണാൻ ഞങ്ങള് ഒരുവട്ടം ഞങ്ങൾ ഒരു വട്ടം പോയിട്ടുണ്ട്‌ നല്ല സ്ഥലമാ കാണാന് ഉം ഞങ്ങള് ഞങ്ങള് പോയി പക്ഷേ വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങള് അല്ലാതെ ആ ഓഫ്രോഡ് പോകത്തില്ലേ ജീപ്പ് അങ്ങനെ വിളിച്ചു പോവായിരുന്നു അങ്ങനെ ഫുൾ കണ്ടിട്ട് പോന്നു അല്ലാതെ നമ്മടെ വണ്ടി പോകാനും ഭയങ്കര റിസ്കാ
ആ പോ അയിന് അവിടെ ഇങ്ങനെ ഈ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ അവനവന്റെ വണ്ടി അവിടെ വെ
ഇത്ര മണി ഇത്ര മണിക്കൂർന്ന് ഇത്ര എത്ര രൂപാന്ന് ആ പറയുന്നുണ്ടല്ലോ ഇത്ര സ്ഥലങ്ങള് ഇത്ര മണിക്കൂർ പോ ഇത്ര സ്ഥലം എത്ര രൂപാന്നും പറയുന്നുണ്ട് അന്ന് മൂവായിരം രൂപയാ അങ്ങനെ ത്ര എന്തുവാ ര ആയിരത്തഞ്ഞൂറ് മൂവായിരം രൂപയാകും. അങ്ങനെ പോയി കാണാന് പോയി ഞങ്ങള് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാ അതുകൊണ്ടു ഒന്നുടെ പോകാന്ന് പറയും.
ആ ഞങ്ങള് പിന്നെ ഇതുപോലെ ഇ ഇഷ്ട്ടമാണ് പക്ഷെ ഞങ്ങളെങ്ങനെ പോവൂല പോവൂലാന്ന് വെച്ചാ ഒന്നാമത് സാമ്പത്തികമായിട്ട് അങ്ങനെ പോവാനുല്ലൊരു കപ്പാസിറ്റിയല്ല. പിന്നെ എപ്പളേങ്കിലും ഒക്കെ ബിച്ചിലൊക്കെ ഒന്നു പോകുവന്നല്ലാതെ ഇങ്ങനത്തെ വല്യ വല്യ സ്ഥലത്ത് കൊന്നു ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഞങ്ങള് ഫാമിലി ട്രിപ്പ് ഫാമിലി ട്രിപ്പായിട്ട് പിന്നെ മൊ ത്തില് എപ്പളേലെങ്കിലുംക്കെ ഒരു കൊല്ലത്തിൽക്കെ എപ്പേളേങ്കിലും ഒക്കെ ഏതങ്കിലും കൊല്ലത്ത്ഈ കൊല്ലം പോയില്ലാന്ന് വെച്ചിട്ട് അടുത്ത കൊല്ലം പോവണംന്ന് ഇല്ല. ന്നാലും ചിലപ്പോ ഫാമിലി ട്രിപ്പ് പ്പായിട്ടു ഞങ്ങൾ അങ്ങനെ പോകും. ആ അല്ലാതെ ഞമ്മള് ഒരു വെക്കേഷനാണങ്കി ഈ വൈക്കേഷനോ അങ്ങനെ ഒരു വെക്കേഷനില് പോക്ക് അങ്ങനെ ഒന്നു ഇല്ല കേട്ടോ ഞങ്ങള്. ജസ്റ്റ് ഒന്ന് ആ
പിള്ളാർക്ക് പിളളാർക്ക് എപ്പഴു വഴ ക്ക വീട്ടിൽ തന്നെ കുത്തിയിരിക്കുമ്പം പിള്ളാർക്ക് തന്നെ ബോറഡിക്കുക അവർ കളിക്കാൻ വിടത്തില്ലന്ന് പറഞ്ഞ് ബോറഡിടിക്കും. അന്നേരം പിന്നെ ആ എന്തെലും ഒരു വഴി വേണ്ടയ ഇന്നലെ പിന്നെ ഇടയ്ക്ക് പിന്നെ ഇതുപോലെ എന്തെരു ട്രിപ്പ് കണ്ടുപിടിക്കും പോവും അങ്ങനാ.
ആ ആ അതിനെന്നാമത് അങ്ങനെ പോയി ശീലമുള്ളതു കൊണ്ടാണ് ഓര്ക്ക് അങ്ങനെ പോ
അതാണ് പോയ പോയികൊണ്ടുപോയിട്ടുള്ള കൊണ്ടാണ്
ആ ആ നമ്മക് ഇവിടെ പിന്നെ നമ്മടെ മക്കള് പിന്നെ പോവണമെന്നുള്ള മൈന്റ് ഇല്ല ഓല്ക്ക് കാരണം അങ്ങനെ പോവാത്തണ്ട് ആ അങ്ങനത്തൊരു മൈന്റ് പോലും ഇല്ല നമ്മുക്ക് പിന്നെ പുറത്തു പോണം ഏ അങ്ങോട്ട് പോണേ കൂടി നമ്മള് പോവാണങ്കി എപ്പളേലും ഏതങ്കിലും കാലം പോവുമ്പം ഒപ്പം കൂടുവന്നല്ലാതെ നമ്മുക്ക് വൈക്കേഷനാണ് നമ്മുക്കങ്ങനെ പോവണം അങ്ങനെ ഇതുവരെ പറഞ് പറഞ്ഞിട്ടില്ല മക്കള്. പിന്നെ ഇവിടെന്തങ്കിലും ഒക്കെ നിങ്ങൾക്ക് അവിടെങ്ങനെ ടൗൺ ഏരിയാണോ?
ആ ഞങ്ങള് ടൗണേരിയാ.
ക്കാനൊന്നു പറ്റലുണ്ടാവില്ലല്ലേ?
അങ്ങനൊന്നു അങ്ങനൊന്നു ഇറങ്ങി കളി ത്തില്ല പിള്ളാരെ കൊണ്ട് അങ്ങനെ പിള്ളാരില്ല. പൊതുവേ കുട്ടികളു പോലും ഇവിടെക്കെ കുറവാണ്. അതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പോലും വീട്ടി കുത്തിയിരിക്കുന്ന പരുപാടിയേ ഉള്ളു.
ആണല്ലേ ആ ഇവിടെ പിന്നെ ടൗണേരിയല്ല അവിടെ ഒരു ഗ്രാമപ്രദേശമാന്നേ. ആ ഉൾ ഉൾ ഏരിയാണ് ഞങ്ങളെക്കെ. അപ്പ ഉള്ളേരിയ്ലായ ആയാലും. പിന്നെ ഇബ്ടുന്ന് ഒര്പാട് മക്കളുണ്ടാവേം ചെയ്യും പിന്നേ അടുത്തടുത്ത് വീടു ടുവാണ്, ആ പിന്നെ എല്ലാരും അ ത്ത് വീടുവാണ് പിന്നെ ഈ വീട്ടിലൊ എ ല്ലാ മക്കളും പുറത്തെർങ്ങി കളിക്കണ മക്കളാണ് അതുപോലന്ന്ബിടിക്ക് ആളില്ലാത്ത കേസില്ല പൊറ ത്തെർങ്ങാനെ ഉം എപ്പഴു ആള്
അങ്ങപരിപാടി ഇല്ല അല്ല അകത്ത് അതുകൊണ്ടാണ് പിള്ളാർ ബോറടിക്കോ പിന്നെ എപ്പഴും ഇരുപത്തിനാൽ മണിക്കൂറും റ്റി വി കാണ് അല്ലമുല്ല ആ അങ്ങനെ ഈ ഈ അങ്ങനെ അങ്ങ് പോവും സമയവേ
പിന്നെ ശെരിയാവും അങ്ങെനെ ആവുമ്പോ ഒരു ബുദ്ധിമു
അത് റ്റിവി കാണുന്നതും അത്ര നല്ല അല്ലല്ലോ റ്റിവീം മൊബൈൽ ഫോണും കാണു അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടാണത് ചെ ഇങ്ങനെ പോവുമ്പം വേറ് രു രീതിയാവുവല്ലോ
ആ ന്നായിക്കോട്ട് ട്ടോ ഇനി നാ പിന്നെ വിളിക്കലുണ്ട് എന്നാല് ട്ടോ ആ ന്നാ ശെരി